ഹലോ
ഹലോ കേക്ക്ണില്ലേ
കേക്കാലോ
എന്താ പണി നല്ല വിശേഷം എന്താപ്പ പണി
പ്രത്യേകിച്ചൊന്നുല്ല ഇങ്ങനെ ഫ്രീയായ് ട്ട്ള്ളെ സമയാണ് എന്താണ് ഹോബീസ്
എന്താ ഹോബീസ് ട്രാവല് പോണം അങ്ങനെയൊക്കെന്നെ
ആണോ യാത്ര പോവാറ്ണ്ടോ
യാത്ര പോകല് കൊറവാണ് ചെറിയ മകൾണ്ടായോണ്ട്
ആണല്ലേ ആഹ്
നിങ്ങൾ തൊ
നമ്മള് പോ ഞങ്ങള് ഞ ഞങ എനിക്ക് ഹോബീസ്ന്ന് പറിണത് എനിക്ക് ടേ ഞാൻഡാൻസ് ആഹ് ഡാൻസ് കളിക്യു അപ്പൊഡാൻസറാണ് ഡാൻസ് പഠിക്യു ന്ന്ണ്ട് അഭോ പാ പഗ്തീസ് സമയും ഡാൻസ് ആണ് എന്റരു ഇതന്ന് പറയുന്നത് പിന്നെ എനിക്യു കുട്ടികളൊക്കെണ്ട് അതുകൊണ്ടും പൊറത്ത് ഒന്നും അങ്ങനെന്നും പോവാറ് ഇണ്ട് പോവാറില്ലെന്നല്ല പക്ഷെ കൊറവാണ് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ പോവാറില്യ പിന്നെ എന്താ ഗാർഡനിങ് ചെയ്യും മ് ചെടികള് നടും അങ്ങനെയൊക്കെയാണ് എന്റെ ഹോബീസ്
ടൈമ്ണ്ടാവലുൺ
ചെടികൾ നട ആഹ് അങ്ങനെ എപ്പഴും ടൈമൊന്നുണ്ടാവാറില്യ എങ്കിലും ഏനമ്മളീ എല എലഗ് എലച്ചെടികളൊക്കെ മീൻസ്സിപണ്ണാ പറി ണപോലെ കലാത്തിയ അറിയോ കലാത്തിയ ന്നൊക്കെ പറഞ്ഞ ചെടികൾ ഇലകളുള്ള ചെ ചെടികളാണെങ്കില് നംക്ക് ഇങ്ങനെ ഒര്പാട് ആഹ് അ നംക്ക് ഒരുപാട് അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക്യോഅതിന് അങ്ങനെയൊന്നും വേണ്ടല്ലോ അവർക്ക് കൊർച്ച് വെള്ളം നല്ല ഒന്നപ്പാരാ ഒരു ദിവസവ ക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിലും അവർക്ക് അവര് നല്ല ഫ്രഷ് ആയിട്ടന്നെ ഇരുന്നോളും അപ്പ അങ്ങനെ ഒള്ള ചെടികളെക്കേണ് കൂടുതലും നടന്നത് പൂക്കളുള്ള ചെടികളാണെങ്കിലാണ് നമുക്ക് ങ്ങനെ ഒരുപാട് വെള്ളും ആഹ് നോക്കാനൊക്കെ ബുദ്ധിമുട്ട് ദാ അവടിണ്ടോ നിങ്ങൾടെ നിങ്ങൾടെ അട്ത്ത്ണ്ടോ ചെടികളും കാര്യങ്ങളൊക്കെ
കുറവാ
കുറവാണ് ആഹ്
എനിക്ക് കൈമക്കളും വല്ല്യ ടച്ച് ഇല്ല
ആണല്ലേ ആഹ് ഹോബീസ എന്താ ശരിക്നും ഫുഡക്കെണ്ടാക്കോ?
ഓ ഫുഡ് ഇണ്ടാക്കും പിന്നെ ഇങ്ങനെ ട്രാവല് പോണം. അതാണ് മെയിന് ഫുഡ് ഉണ്ടാക്കും.
ആണല്ലേ ആഹ് എന്തക്കെ ഫുഡ്ണ്ടാക്കാറിയാ?
എല്ലതും ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും ടം ഡൗട്ട്ണ്ടെങ്കിലിൽ യൂട്യൂബ് നോക്കും അങ്ങനെയാണ്.
അങ്ങനെയാണ് ആഹ് ഇപ്പൊ ഏഹ് പ്രെത്യേ ഇങ്ങനെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട്ണ്ടാക്ന്ന ഫുഡ് ഏതാ?
അങ്ങനെ ചോയ്ച്ചാല് ഇങ്ങനെ റെസ്റ്റോറന്റിലേക്ക ഇങ്ങനെ കിട്ട്ണ ഇതൊക്കെണ്ടാവല്ലോ? എന്തേനി ഫർ ഇദ് ഏഹ് ബിരിയാണി പിന്നെ ഇതൊക്കെ ഇങ്ങനെ മൊജീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെണ്ടാക്കല്ണ്ട്.
ഇണ്ട് ആഹ്
ത അതൊക്കെ അറിയോ?
ആഹ് പാസ്തയക്കെ അറിയാം.
ആഹ് അഹ് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെല്ലത് ഉണ്ടാക്കും ഉണ്ടാക്കി നോക്കും
ഇണ്ടാക്കി നോക്കും ഉണ്ടാക്കിങ്ങനെ പാചക പരീക്ഷണങ്ങൾ
ആഹ് പിന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ കിട്ട്ന്നതും ഭയങ്കര ഒരുതാണല്ലോ
ആഹ് ഭയങ്കര സന്തോഷവാണ് അതെ അതെ ആഹ്
മക്കളൊക്കെ എത്രല?
മക്കളൊക്കെ ചെറിയ മക്കളാ ഒരാള് ഇപ്പോ എൽ കെ ജി പോയി തൊടങ്ങിയിട്ടുണ്ട്.
എഹ് എത്രേ മക്കള്ണ്ട്?
രണ്ട് മക്കള്ണ്ട് ആഹ് അങ്ങനെ പിന്നെന്താ? വേറെന്താ ഈ ഇങ്ങനെ ചെടികൾ നടാറുന്നും സമയല്ല അപ്പൊ സമയം ഉള്ളപ്പോ എന്താ ചെയ്യാറ് കൂടുതലും
എതാ മകൾണ്ടല്ലോ ചെറിയ മകളാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ
ഉണ്ടല്ലോ അതന്നെ ഇവിടെ ഇനി ചെറുതിന് രണ്ടുവയസാവുന്നേ ഉള്ളൂ. ഈ എന്റെ ഇളെത്ന് ആഹ് അപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ ട് അവരു ഇതു അവര്ണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇ ജോലികളും കാര്യാങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയും പിടിച്ചും ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം പോകും.
ആഹ് അഹ് അതാണ് ഇവടീള്ളത് തിരേ അയക്കൂല ഇബള് ഒരു കാര്യം ചെയ്യനിയുമ്പോ നമ്മളെ പണികൾ തന്നെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളും ആളോ ഒറങ്ങണ ടൈമിൽ അമ്മക്ക് ചെയ്യാൻ കഴിയുള്ളു. ഇല്ലങ്കി ഓളപ്പങ്ങനെ നിക്കണം.
അതെ അതെ അതെ കുട്ടികൾക്ക് അങ്ങനെയാ നമ്മള് നമ്മളെപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് വേണം അവരുടെ കൂടെ നിൽക്കണം അവർക്ക് എപ്പോഴും നമ്മുടെ പ്രസൻസ് ആവശ്യമാണ്. അത് നമുക്ക് കടി ഇ പറഞ്ഞ പോലെ ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉള്ളപ്പോ നമുക്കത് പറ്റില്ല.
പറ്റില്ല അതെ.
നമ്മൾ ആഹ് പക്ഷെ സത്യത്തില് അവർക്ക് അവര് നമ്മൾടെ കൂടെ വേണം അല്ലെങ്കിൽ നമു ക്കഅവര് അവർക്ക് ഇപ്പഴാണ് നമ്മളെ ആവശ്യള്ളൂ കുറേ നാള് കഴിയുമ്പോ അവര് നമ്മുടെ കൂടെന്നും ഉണ്ടാവു പോലുംല്ല അവര് വലുത ആവശ്യില്ല അവര് അവരുടേതായ കാര്യങ്ങ തന്നെ ചെയ്യും അതെ അപ്പൊ നമ്മള് ഇപ്പൊ അവൈലബിൾ ആവാൻ നമ്മള് ശ്രമിക്കുമ്പോൾ എന്താ നമുക്ക് കി ഇല്ലാത്ത പണികൾണ്ടാവില്ല നമുക്കില്ലാത്ത ജോലികളും നമുക്ക് കില്ലത്തത്ണ്ടായില്ല പക്ഷെ അതിലൊന്നുംല്ല നമ്മള് കുട്ടികളെ വള അവര് നല്ലൊരു മക്കളായി വളരണംന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ നല്ലൊരു അമ്മയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഉമ്മയായിട്ട് നമ്മൾ കൂടെ നിൽക്കണം
അത് തന്നെ
ഉം
പോയോ മക്കളൊക്കെ എപ്പഴാ ക്ലാസ്സ്‌ തുടങ്ങുക മക
എന്താ
മക്കള് പോയോ ചോയിച്ചതാ ഒന്നൊണ്ടല്ലോ പോവാന്
ആഹ് അത് പോയി അത് രാവിലെ പോയി ആളിത്തിരി സ്മാർട്ടാണ് സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് അപ്പോ ആഹ് ആളിങ്ങനെ സന്തോഷത്തോട് കൂടെ പോകും അവിടെ പോകാൻ ഇഷ്ടമാണ് ആളിനെ കൊണ്ട് ആളെ കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുവില്ല അവരുടെ കൂടെ നിന്നാ മതി ആ പഠിക്കാനൊക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്
ആഹ് അതൊണ്ട് പിന്നെ ഭാഗ്യം നമ്മള് അങ്ങനെ അത്ര ഇത് ഇതാക്കിയപ്പോ ഇതാ ഉണ്ടല്ലോ
ആണെങ്കിൽ ഒരാള് അങ്ങനെയാണെങ്കിൽ വേറൊരു കുട്ടി വേറെ തിരി തിരിച്ചായിരിക്കും അതാണ് ഇവിടത്തെ അവസ്ഥ ആള് ഭയങ്കര ആ ആള് ഭയങ്കര ഇതാണ് എല്ലാ കാര്യങ്ങളും തന്നേക്ക് തന്നെ ചെയ്യാൻ നോക്കും ശ്രമി ക്കും അമ്മേയെ അമ്മേനെ വേണം ഇടക്ക് അമ്മേനെ വേണങ്കിലും ആ ആ അവൻ ഇപ്പോ അവൻ വേറൊരു സ്ഥലത്ത് പോയി നിൽക്കാനോ അല്ലങ്കിൽ വേറൊരാളുടെ കൂടെ നിൽക്കാനൊന്നും അവൾക്ക് കുഴപ്പവില്ല പക്ഷേ ചെറിയ കുട്ടിക്ക് എപ്പോഴും അമ്മ അമ്മ അമ്മ എന്നുള്ളൊരു ചിന്ത മാത്രേ ഉള്ളൂ
ഉം പിന്നെ ആ പ്രായം അല്ലേ ഇടക്കൊക്കെ നമ്മള് നിന്ന് കൊടുക്കുവേയും വേണല്ലോ
അതെ അതെ അതെ ഇത് ഇടക്കല്ലല്ലോ നമ്മള് ഇടയ്ക്കല്ല ആവശ്യം അവർക്കെപ്പഴും ആവശ്യമാണ്
ഉം
ആഹ അങ്ങനെ നമ്മുടെ കുട്ടി കുട്ടി കുട്ടികൾക്ക് നമ്മളുടെ ഒരു ഇത് പ്രസൻസെന്ന് പറയുന്നത് ഇതാണ് ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ ചെയ്യുന്നത് കേട്ട കഴിഞ്ഞാൽ നമ്മള് വണ്ടറടിച്ച് പോകും കാരണം കുട്ടികൾക്ക് ഒ കുട്ടിയെ വലിച്ചെറിയുന്ന് കുട്ടികളെ അമ്മത്തൊട്ടിലിൽ ഇടുന്ന് പക്ഷെ അമ്മത്തൊട്ടിലൊക്കെ ഇടുന്നവരെ എത്രയോ നല്ല ആൾക്കാരാണ് അവർക്ക് വളർത്താൻ പറ്റാതെ അവ വേറെ വേറൊരാൾക്ക് സംരക്ഷിക്കാൻ കൊടുക്കുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ന്യൂസില് കണ്ടില്ലേ ഒരു കുട്ടിയെ
ഓ ഓ എന്ത് രണ്ട് മൂന്നാലെണ്ണം വന്നിക്കടെ ന്യൂസിലൊക്കെ അങ്ങനത്തതേ ഒരാഴ്ചന്റെ ഉള്ളിലാണ് അതൊ ക്കെ നടന്നതേ രണ്ട് മൂന്നാല് കുട്ടികളെ കൊല്ലുന്നത് എന്റെ മോള് ആ പ്ര പ്രായമാണ് അതൊക്കെയെ അതൊക്ക കാണുമ്പോളാണ്
ആഹ് നമുക്ക് അതൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമം തോന്നും ഇവരെന്താ ഇങ്ങനെ ആഹ് എന്നുള്ളൊരു ഇത് തോന്നും പക്ഷെ എന്ത് പറയാം നമുക്ക് അതിനകത്തൊന്നും നമു ക്കൊന്നും പറയാൻ ഇനി എന്താ പറ്റുക അത് കുട്ടികളെ ഇത് കുഞ്ഞ് കുട്ടികളെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ തോന്നുന്നേന്ന് ആലോചിക്കും നമുക്ക് വേറൊന്നും നമുക്ക് പറയാൻ അതിനകത്ത് ഇല്ല ഇവരൊ ക്കെ എന്ത് ഇങ്ങനെയുള്ള ഒരു സമൂഹം നമ്മ നമ്മളെ പോലെയുള്ള നമ്മൾ നമ്മളെ പോലെയുള്ള ഒരു വ്യക്തികളാണ് ഏഹ് ഇങ്ങനെ ക്കെ ചെയ്യുന്നത് എന്ന് വെച്ച ഒരു മനുഷ്യന്മാാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് പറുമ്പോ നമുക്കതൊരു ഏഹ് ഭയങ്കര ഒരു ഇത്ണ്ടാക്കുന്നതാണ്.
അതെ ഭയങ്കര വിഷമം കാര്യ കാര്യങ്ങളും നമ്മളെ പോലെുള്ളരാൾക്കാരനെയണല്ലോ ഒക്കെ ചെയ്യുന്നത് പറഞ്ഞിട്ട്. ഒരു അമ്മീം അച്ഛനക്കെ അങ്ങനെ ചെയ്യാറുമ്പോ നമക്ക് ഭയങ്കര വെഷമം.
അതെ അതെ.
എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ഇതിന് പോലുണ്ടോ ഡൻസ് ഒന്നല്ലേ.
ആഹ് ഇപ്പൊ കുട്ടികള് ഉള്ളതോണ്ട് നമ്മള് എന്താ അങ്ങനെ വേറൊന്നും ഇല്ല. പിന്നെ ഫ്രീ ടൈം കിട്ടി. ട്ടുമ്പോ ഇതാണ് നമ്മൾ ഡാൻസ് പഠിക്കുന്നുണ്ട് ഡാൻസ് മീൻസ് ഭരതനാട്യം. പഠിക്കുന്നുണ്ട് അപ്പോ ഭരതനാട്യം പഠിക്കുന്ന അതിന് പോകും പിന്നെ അതിന്റെ. പ്രോഗ്രാമക്കെ ഉണ്ടെങ്കി അത് പോകും. അങ്ങനെയൊക്കെയാണ് വേറെ പഠിക്കാലൊന്നും ഇല്ല അങ്ങനത്തെ. നമ്മളുടെ കാര്യങ്ങളില് ആഹ് ഇതി അതൊക്കെ കഴിഞ്ഞതാണ് അതൊക്കെ. ക കഴിഞ്ഞതാണ് ഇപ്പോ കുട്ടികൾള്ളതുകൊണ്ട് നമുക്ക് ജോലിക്ക് പോകാൻ കഴിയുന്ന. ഇല്ല അതാണ് നമ്മുടെ പെൺ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ. സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ?
പ്രഷ്ണം ഉം ഇനി മക്കള് വലുതാവണം.
അതെ എന്നാലേ ഇനി നമുക്ക്ത് പോവാൻ പറ്റുള്ളു. അതെ അതെ അതെ ഹസ്ബന്ഡ് സപ്പോർട്ടാണ് അതുകൊണ്ടാണല്ലോ എനിക്ക് ഡാൻസ്. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് ആളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലാതെ. ഭരതനാട്യം. ഞാനിപ്പോ മൂന്ന് വർഷമായി പഠിക്കുന്ന് ഭരതനാട്ട്യം പഠിച്ചൊണ്ടിരിക്കുന്നു മൂന്ന് വർഷം.
പിന്നെ ഇങ്ങനെ അല്ല പ്ലസ് ടുനാന എന്തോ പഠിച്ചു.
എന്താ?
പ്ലസ് ടു കഴിഞ്ഞാല്.
ഞാൻ ഡിപ്ലോമ ചെയ്തു ഡിഗ്രി ചെയ്തു ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ആഹ് അങ്ങനെ. അങ്ങനെയൊക്കെ ചെയ്തു കല്യാണത്തിന് ശേഷ. അക്കെ ഒരു പത്തിരുപത്തിയൊന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
ഉം നിങ്ങള അപ്പത്തിനു കല്യാണം കഴിക്കുവോ നിങ്ങ
എന്താ
നിങ്ങള് ഇങ്ങളെ ഭാഗത്ത് അങ്ങനെ അല്ലല്ലോ ഇങ്ങളെ മതത്തില് അല്ല ഓ ഇങ്ങള് നറഞ്ഞാല് ഇരു.. ത്തഞ്ച് ഇരുപത്താറ് ആഹ് വയസ്സി.
ഇരുപത് ഇരുപത്താറ് വയസിനുള്ളിലാണ് നമ്മള അങ്ങനെ. ഏഹ് ഇതെ ഇത് ഇരുപത്തിമൂന്ന് വയസ്സ്. ഇരുപത്തിനാല് വയസന്നൊക്കെ ഉള്ളത് ആഹ് ടൈമക്കെ നമ്മള് അങ്ങനെ. നമ്മുടെ ഇതിലുള്ളവരാക്കാ ആണെങ്കിലും നോക്കൂ.
ഉം ഉം ഉം ഉം
ആഹ് അങ്ങനെ ഓക്കെ എന്നാ
ഓക്കെ ഓക്കെ
ആഹ്.